ജി പൈ എന്തൊക്കെുണ്ട് വർത്താനം
നല്ലവർത്താനം ചായ കൂടിക്കെ കഴിഞ്ഞോ
ഓ ചായടി ഒക്കെ കഴിഞ്ഞ്
ഓ ഇവ്ടെ ചായ കൂടിഒക്കെ കയിഞ്ഞ്-
ഏയ് എന്താ ഇണ്ടാക്കീന്ന്- അത് ഇന്ന് ലീവാണ്
ആ ഇവിടെ ഇന്ന് ചായക്കടിന്നും ഇണ്ടാക്കിട്ടില്ല ഇന്ന് പൊറട്ട കൊണ്ടുവന്നൊക്കെയാണ്-
ഓ സെയിം പിച്ച് ഇവിടെ പൊറട്ട കൊണ്ടേന്ന്- ക്ക്‌യ്നു
ഹേ ഇന്ന് എല്ലാർക്കും ലീവ് അല്ലേ അപ്പൊ പിന്നെ എണീക്കാൻ മഠിച്ചങ്ങനെ കെടന്ന്-
അതെ അതെ ഇവിടെ അതന്നെ സംഭവിച്ചേ പിന്നെന്ന് ഞായറാഴ്ചയാണ്ട് മ്മക്കൊരു മടിയണല്ലോ എണീക്കാനും സ്കൂളല്ല മദ്രസ ഇല്ല ഹസ്ബൻമാർക്ക് ജോലിയില്ല-
ജോലിയില്ല അപ്പ പിന്നെ അങ്ങനെ കിടക്കും
ഹും
എന്നിട്ട് ചായക്കെ കുടിച്ചോ- ചായൊക്കെ കുടിച്ചോല്ലാര്-
പച്ച ഉണ്ടാക്കി റഡിയോ-
ആ
ഇല്ല ചായകൂടി കഴിഞ്ഞു മക്- മക്കളൊക്കെ കളിക്കാൻ പോയി
ആ ആ ഗ്രൗണ്ടിലേക്കാണോ കളിക്കാൻ പോല പന്ത് കളി അങ്ങനെ എന്തിനാണോ അ
അ പാടത്തൊക്കെ മഴ പെയ്തുകൊണ്ട് ചെ- ളിയും വെള്ളൊക്കെ പാട കളിക്കൻ നല്ല ഇൻട്രസ് ആണ്ൽചെളീ കളി- ചെവരൂ-
ആ അങ്ങനെ പാടൊക്കെ ഇല്ല ഏരിയാവല്ലേത് ഇങ്ങടത്-
അതേയുള്ള ഏരിയ ആണ് പാടത്താണ് ഗ്രൗണ്ട് ള്ളത്
അപ്പ ആഹ അപ്പൊ ഈ വെള്ളത്തില് കളിക്കുമ്പോ ഈ വഴ്ക്കിവീഴുക്കേചെയ്യൂലേ-
ഓന്നയുളള്
അപ്പം ശീല ആയർക്കാതൊന്നും പ്രശ്ന-
അതൊക്കെ അങ്ങനെ- വളരണ മക്കള് കൊറേ ചളിയേറ്റും
ആഹ്
മക്കക്കൊക്കെ പേടിയായിരിക്കും ല്ലേ-
നമുക്ക് അങ്ങനെ ഇവിടെ ടർഫില് പോകും അല്ലാതെ ഇവിടെ പിന്നെ അങ്ങനെ ഒരു ഏരിയല്ല നമ്മള് പയ പക്ഷികളൊന്നും കാണാന് കിട്ടാറേ ഇല്ല
ആഹ് ആഹ് നല്ല ഈ പഴയ പോലെ ഇങ്ങനെ കാളൻ കാള കൂടെ
അയിന്റെ അടുത്ത് തന്നെ ഒരു അരുവിണ്ട് അരുവിൽ പോയിട്ട് കാള കാളപ്പൂട്ടുവാ കാളപ്പൂട്ട് നടക്കും തോടുണ്ട് ആ തോട്ടംന്ന് തന്നെ പിന്നെ കുളി ചെറിയോര അരുവിയാണ് വെള്ളം തോനെ കൂടുതൽ വെള്ളൊന്നില്ലാത്ത മക്കക്കിങ്ങനെ ചാടിക്കളിക്കാൻ പറ്റിയൊരു അപ്പ അവിടെപ്പോയിട്ട് കുളിച്ചിട്ടാപ്പിന്നെ വര്യാ കാ പാടത്തെ ചെളിയൊക്കെ അവരുടെ മേത് ശരീരത്തി ത്തിലും ഡ്രസ്സിലൊക്കെ ആവല്ലോ
ആഹ് ആഹ്
അപ്പൊ അതൊക്കെ അവിടുന്ന് തന്നെ കൈകിട്ട് വരും അതെ അതെ
ഞ ഞങ്ങളട ഒന്നും അങ്ങനത്തെ കാഴ്ചൊന്നും കാണാനേ കിട്ടൂല്ല മക്കള് ഒനിങ്കി ഫോണില് ആഹ്
അതെയ
എന്നിട്ട് ഇപ്പൊ ഇനിയിപ്പോ ഇപ്പം പോയിട്ട ആവര് എപ്പോളാ കളി കഴിഞ്ഞെത്യാ
അത്ഇനി ഉച്ചവാങ്ക് കൊടുക്കും കൊടു എടുത്തിട്ടേ വരുതുള്ളൂ അത് വരെ ഓല് കളിക്കും കുളിച്ച് ഫുഡൊക്കെ കഴി ചിപ് പിന്നൊരു നാലമണിക്കെ ആവുംമ്പോ
ആഹ് ആഹ്
ഇന്നിപ്പോ അവർക്ക് അവരുടേതായ ഫ്രീ കിട്ടിയ ദിവസ്സല്ലേ സ്കൂളുകളല്ല മദ്രസില്ല പ്പോ ഞ്ന്ന് ഞായറാഴ്ചണ്ട് ഉച്ചകത്തെ ഫുള് പുറത്തന്ന് പറഞ്ഞയക്കും
ആ ഉച്ചകത്ത് ഫുഡ് പൊറത്ത്ന്നാണോ
ഓ ന്ന് പൊറത്ത്ന്ന് കഴിക്കാന്ന് കര്തി
ആ എല്ലാരും കൂടി ആകുമ്പോ രസല്ലേ എല്ലാര്ക്കും ഒഴിവുള്ള ദിവസല്ലേ ഞങ്ങളെവ്ടെ ഞായറായിച്ചവീട്ടിന്നു ഒരു കൂട്ട് നിർബന്ധം ആണ്
അതെയോ
ഒരു ദിവസല്ലേ എല്ലാരുംകൂടി ഒരുമിച് ട്ടുള്ളു അപ്പൊ എല്ലാരുംകൂടിര്ന്ന് ഭക്ഷണം തയ്യാറാക്ക എല്ലാരും കൂടി ഇരുന്ന് കഴിക്ക
ഓ
ന്നെ ഒഴിവ് ദിവസങ്ങളിൽ അധികം
മക്കൾക്ക്‌ പൊറത്തോട്ട് പോകൽ നിർബന്താണ് എവിടെ പാർക്കിലേക്കോ അവർക്കെന്നും സ്കൂളും ഇതൊക്കെ ആയിട്ട്
ഉം എല്ലാം ഞായറായ്ച്ച അങ്ങനെ പോവാറുണ്ടോ ങ്ങള്
അപ്പൊ പൊറ
ഹസ്ബന്റിന് എന്താണ് ജോലി എന്താണ്
ഹസ്ബന്റ് ബാങ്ക് മാനേജർ ആണ്
ആ അപ്പൊ പിന്നെ ഫുള്ള് ബിസി ആകുല്ലേ
നിങ്ങളെ ഹസ്ബന്റനെന്താ ജോ
നിങ്ങൾ എന്തങ്കിലും ചെയ്യ്ന്ന് ണ്ടോ നി നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്ന്ണ്ടോ
ഇല്ല ഞാൻ ഒന്നും ചെയ്യ്ണില്ല ഹസ്ബന്റ് ആയിട്ട് പോണു
ഒന്നും പോകാൻ താല്പര്യം ഇല്ലാഞ്ഞിട്ടാണോ അതൊ ടൈം കിട്ടാഞ്ഞിട്ടാണോ
ടൈം ഇല്ല
ടൈം ന്നവെച്ചാ നമ്മള് ബിസി വീട്ടിലെ ജോലി ബിസി ആവാൻ കാരണായിട്ട്
അവിടെ ക്കെണ്ട്
ആ നീ തന്നെയാണോ നോക്കിനടത്തുന്നെ കൃഷി അതൊ അങ്ങനെ ഫാമായിട്ട് ചെയ്യാണോ ആ ജോലിക്ക് ആ ഒക്കെ ഫുഡ് ഒക്കെ വേണ്ടി വരും അല്ലേ
ഓ ജോലിക്കാരുണ്ട് ഫുഡ്‌ ഉണ്ടാക്കാനും ആൾക്കാർ ഉണ്ട് എന്നാലും അവര്ക്കൊരു സഹായി ആയി നിങ്ങൾ എന്താ ചെയ്യണ്
ശരിയാണ് അതെ
മക്കളെ കളിക്കാൻ വിട്ടില്ലേ
ഇല്ല മക്കള് ഇറങ്ങിയിട്ടില്ല
പൊറാട്ട ഒക്കെ കഴിച്ച് വീട്ടിനുള്ളിൽ തന്നെ ഇരിക്കണാ
എനിക്ക് വീട്ടിനകത്തു തന്നെയാണോ വിട്ട് പോന്ന ടൈപ്പ് അല്ല അത്
എനിക്കാ
വിടാഞ്ഞിട്ട് ഒന്നുല്ല പൊതുവെ പുറത്ത് പോയി പഠിക്കുന്നെന് താൽപ്പര്യം ഇല്ല ഇയ്യയ്യോ ടൈം കിട്ടില്ല എനിക്ക് ഒരു മോളാണുള്ളത് മോളെ ഇപ്പൊ പോവാറില്ല
അതെ
പിന്നെ ആൺക്കുട്ടി നിങ്ങൾ എത്ര പെൺകുട്ടികൾ പുറത്ത് പോയി പഠിക്കുന്നുണ്ടോ ഉം ഉം ആയിനെന്താ അധികം വീടിനകത്തു തന്നെ ആണ് പിന്നെ ഫ്രണ്ട്‌സ് ഒക്കെ വരുമ്പോൾ ഞാൻ വീട്ടിൽ ഇങ്ങനെ ചെറിയ ഫാമിലി ആണോ അതൊ ജോയിന്റ് ഫാമിലി ആയിട്ടാണോ
അല്ല നമ്മള് ചെറിയ ഫാമിലി ആ ഹസ്ബൻഡ് രണ്ട് മക്കളും
ഉം ആം ആം വർക്ക്‌ ചെയ്യുന്നില്ല നോക്കുന്നിണ്ട്
ഓ ഓ
ശെരിയാ ടെസ്റ്റിൽസ് സ്റ്റാർട്ട്‌ ചെയ്യാൻ എക്സ്ട്രം ഉണ്ട്
അതെയ
ഉം
ഓൺലൈൻ ആയിട്ടാണോ
ചെറിയ ഷോപ്പ് വർക്ക്‌ ചെയുന്നുണ്ട് കയ്യിലുണ്ട് ഓൺലൈൻ ആയിട്ട് ഞാൻ ഒരു റൂമ് തുടങ്ങിയിട്ട് കട പോലെ തുടങ്ങണം എന്നുണ്ട്
ആഹ
ഓൺലൈന ആായിട്ട് ഇ നല്ല ഓർഡർൊക്കെ കിട്ടി തുൊടങ്ങിയപ്പോൊ ഞോളുവനായിട്ട് അങ്ങനെ എന്തോടി വരും പിന്നെരു ഷോപ്പും കൂടി ആക്കണം എന്നൊക്കെ ഉണ്ട് ആ ആ
ഉഏ
അങ്ങനെ എന്തെങ്കിലും നോക്കിപ്പോൂടെ ങ്ങക്ക്
നമുക്കതിന് ടൈം കിട്ട കിട്ടത്തില്ല
ആ ശരിയാണ് ജോലിക്കാരുണ്ടായില്ല
ഫോമൊക്കുള്ളതുോണ്ടേ